ആഹ
എന്ത വി ശേഷം
നല്ല വി ശേഷം
ചായൊക്കെ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല കുടിക്കണം
ആ ആ പിന്നെ എന്താ പണി
എന്താ പണിച്ച കുട്ടിക്ക് പാലടുക്ക
ആഹ അഹ് ശരി ചെറിയ കുട്ടയാലെ വയസായിട്ടില്ല
ഇല്ല എട്ട് മാസായിട്ടുള്ളു
ആ ഉ ഉ എത്ര കുട്ടികളാ
മൂന്നണ മൂന്നു ട്ടിയളാ ഒരാണും ല്ല രണ്ടാ ണ്ടും ഒരു പെണ്ണു
അഹ് ശരി വീട്ടിലാരൊക്കെണ്ട്
വീട്ടില്ഉമ്മണ്ട് പാപ്പണ്ട് അനിയത്തിയേളക്കി ണ്ട് ഇവിടെ എൻ്റെ വീട്ടിലാ
ആഹ ശരി
ഉ ഏ
മഴ ഉണ്ട മഴ ഉണ്ടും ന നാട്ടക്ക്
മഴ'ഇല്ലല്ല ഇല്ല
അ ഹ്ശരി പ ചായക്ക ചായൊക്കെ മ്മണ്ടാക്കുലണ്ടാവുംലേ റയാ ഹലോ